ഹലോ. കേക്കാവോ?
ആഹ് ഉം. ഉം.
എന്തെടുക്ക് വാ
എന്താ വിശേഷം. ഇന്നനിക്ക് ആഹ് അനാ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ല സുഖത്തി ചുമ്മാ ഇരിക്കുവ.
ആഹ് ചുമ്മായിരുന്നോ നല്ല രസെണ്ട്. ഇവിടെ മഴ പെയ്യാൻ ഇര്ണ്ട് പൊകഞ്ഞ് കെടക്ക് ന്ന്.
ല എത്തും ഇതിൻ്റടക്ക് ഇപ്പം നല്ല മഴയായി.
എ ഇപ്പൊ ചെറുതായിട്ട് എ. അത് ശരിയാ ഇപ്പം ചെറുതായിട്ട് ഒന്ന് പൊടിയന്ന് ഏ
ഇന്നലെും നല്ല മഴയല്ലായിരുന്നു മക്കളൊക്കെ പോയി പഠിക്കാൻ?
ആഹ് ഒരാൾക്കേ ഉള്ളൂ സ് സ്കൂളിൽ ആഹ് ഇന്ന് ഒരാൾക്ക് സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് ഉണ്ട് ആർട്ട് ഫെസ് തുടങ്ങയിട്ട് മൂന്ന് ദവസ വെള്ളിയാഴ് തുടങ്ങിയതാ അല്ല വ്യാഴ വ്യാഴാഴ് തുടങ്ങിയതാണ് വ്യാഴവും വെള്ളിയും ഇന്ന് ഡാൻസ് കോൽക്കളി ഗ്രൂപ്പ് സോങ് അങ്ങനത്തെ ഗ്രൂപ്പയി
സ്കൂൾ ആഹ് സ്കൂൾ തുഞ്ഞപ്പോഴ ഇന ഇതായോ
ഈ പ്രാവശ്യം എന്താന്നറിയത്തില്ല സ്കൂളിൽ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആഹ് പരീക്ഷൽ മാറ്റം വരുത്തി ഇങ്ങനെ പരിപാടിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പരീക്ഷ എന്നും പരീക്ഷയാണെന്നും പറഞ്ഞു എല്ലാ മാതാപിതാക്കൾക്കും കംപ്ലൈയിൻറ് ആാണ് എന്നും പരീക്ഷ എന്നും പിറ്റി
ആഹ് മാസ മാസാവസാനം അല്ലെ എല്ലാ മാസവും ഉണ്ടായിന്നല്ലേ പരീക്ഷ
എൻ എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു പി ടി വൺ പി ടി ടു ഹാഫ് ഇയർലി പി ടി ത്രീ പി ടി ഫോറ് ആഹ് ആനുവൽ അങ്ങനെയ ആായിരുന്നു ഇവർക്ക് അല്ലാതെ ക്ലാസില് ടി പി ആയിട്ടും ചാപ്റ്റർ വൈ ആയിട്ടും എല്ല അങ്ങനെ വേറെ വിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പാടാ ഈ ഇതൊന്ന മാറ്റണം ഈ നിയമം മാറ്റണം മാറ്റണംന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടിയപ്പം അതിൽ ചർച്ച ചെയ്ത് അതങ്ങോട്ട് പാസ്സാക്കി ഈ വർഷം
അതേയ്ശരി എപ്പഴും കേൾക്കുമ്പ തന്നെ എപ്പോഴും പരിഷകാര പിള്ളേർക്കും നമ്മുക്ക ഇാ നമ്മളും പഠപ്പിരുന്ന പറ ഇങ്ങനെ നിക്കേണ്ട് വന്നിട്ട് പിള്ളേർ വന്നിട്ട് പഠിക്കയേ പഠിക്കുകേ പഠിക്കുക നമുക്ക് റസ്റ്റില്ലല്ലോ
ആഹ് നമുക്ക് റസ്റ്റ് ഇല്ല പിള്ളേ പിള്ളേര് ഓർക്കും സ്കൂള വിട്ട് വരുമ്പോഴേ തുടങ്ങും അല്ലാ പഠിക്ക് പഠിക്ക് പഠിക്ക എന്നും പറ ടീച്ചറ് പറഞ്ഞ് പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾക്കും റെസ്റ്റ ഇില്ല നിങ്ങൾക്ക് ക്കും റസ്റ്റ് ഇല്ല
ആഹ് പരീക്ഷന്ന് പറയുമ്പോ നമുക്ക് വേറൊരിതാണല്ലോ പരീക്ഷ പറയുമ്പോഴ വേറൊരിതാണല്ലോ എന്നച്ച ആഹ് പരീക്ഷയ്ക്ക് മാർക്ക് വേണം കടി പിന്ന് നമ്മൾ അത്രയും ശ്രദ്ധിക്കൂല കേട്ടോ
ആ്ഹ് അല്ലാതെ പീക്ഷ ഇടുമ്പോഴത്തേക്കും നിനക്ക് മാർക്ക് ഇല്ലേ നീ എന്തെടുക്കുായിരുന്നുുന്നന്ന് ചോദിക്കും സ്കൂളിൽ പോയത് എന്തിനാ ഇന്നെ ഫീസ് കൊടുന്ന് പഠിപ്പിക്കുന്നതല്ലേ ടീച്ചർ അതൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാ നമ്മള ഒന്ന് ഓർത്ത് നോക്കുമ്പോ ശരിയാ നിങ്ങള് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത അല്ലേ അപ്പൾ അതിനനുസരിച്ച് മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമമാവത്തില്ലന്ന് അത് ശരിയാട്ടോ നമുക്കൊരു വിഷമാകും മാർക്കില്ല
മാർക്ക് കര്യത്തി നമ്മള ഒരു കോപ്ലസ്ല്ല മാർക്ക് വേണം നമുക്ക് പക്ഷേഞ ഇവിടെയും ഫസ്റ്റ് പരീക്ഷ തുടങ്ങുവ പതിമൂന്നാം തീയതി തുടങ്ങുവ കേട്ടോ അതിന്റെ വന്നു ആഹ്പോഷൻൊക്കെ വന്നു സ്കൂ ഒരു മാസ ആയുള്ളൂ ആദ്യത്തെ പരീക്ഷ വരു
ആഹ് ഇവർക്ക് പരീക്ഷയുടെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പരീക്ഷ ഈ പ്രാവശ്യം കുറ മാറ്റിയത് കൊണ്ട്
അങ്ങനെ പരീക്ഷ ഇല്ല
ഇത് അല്ലെങ്കിൽ ഞ ഇവിടുത്തെ നാല് നാല് പ്രാവശ്യം പരീക്ഷേ ഉള്ളൂ നാല് പ്രാവശ്യത്തിൽ ഫസ്റ്റ വരുന്നു അല്ലാതെ എപ്പഴും എപ്പഴും ഇല്ല അവിടെൊക്കെ മാസം മാസം പരീക്ഷല്ലായിരുന്നോ ആഹ്
ഇത് എന്നും പരീക്ഷയായിരുന്നു അപ്പോഴത്തേക്ക് പ പിള്ളേർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്
ആഹ് പിന്നെ അങ്ങനെയാണല്ലോ ഒര ടേം പരീക്ഷ നല്ലതല്ലങ്കിലും നമ്മളൊക്കെ പഠിക്കുമ്പോത്ത ഓണം ക്രിസ്മസ് വലിയ പരീക്ഷ ഈ മൂന്ന് പരീക്ഷ ഉണ്ട് പരിശീലം എന്നാ സുഖമായിരുന്ന അതുപോലെ മാർക് ലിസ്റ്റും വരും
ഏഹ് സ്റ്റേറ്റിൽ അങ്ങനെത്ത തന്നെയാ ഓണം ക്രിസ്മസ് വലിയ പരീക്ഷ ആഹ് ഓണം പരീക്ഷ കഴിഞ്ഞിട്ട് പത്ത് പത്ത് ദിവസോ അവധി ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് പത്ത് ദിവസം അവധി അപ്പോ ഒരു രസവ അന്നത്തെ ത്തെക്കെ നല്ല രസവായിരുന്നു
അപ്പൊ എന്ത് നമ്മളൊക്കെ പഠിക്കുമ്പോ അങ്ങല്ലായിരുന്നോ
ആഹ് അങ്ങനെയായിരുന്നു അതൊക്കെ മാറി ആഹ് അയിനൊക്കെ ഒ ഒത്തിരി മാറ്റങ്ങൾ വന്നില്ലേ അതുകൊ
അതാ നമുക്ക് അത് കൂട്ട ഇത് നമ്മുടെ ഈ സി ബി എസിലും വരണം നമ്മള് ഫീസും കൊടുത്ത് പഠിപ്പിക്കുമ്പോ എന്നും പരീക്ഷയും അങ്ങനെയൊക്കെ നമ്മുക്കന്നെ പാടും
പഠിപ്പിക്കുമ്പം അവര് വിചാരിക്കുന്നെ എന്താ ആഹ് മാതാപിതാക്കൾ ഇതുപോലെ എന്താ പൈസ തന്നു പഠിപ്പി ക്കുന്നെ അപ്പഴത്തേക്കും അവർക്ക് അതിനനുസരിച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ അയ് ഇത് പിള്ളേരെ പഠിപ്പിച്ചെടുക്കണം പിള്ളേർക്ക് ഇത് കിട്ടണം ആഹ് പിള്ളേര് വായിക്കാൻ പഠി ക്കണം എഴുതാൻ പഠിക്കണം അന്നേര മറ്റിടത്ത് ഫീസ്ല്ലാ അതയിൻ്റെ ആഹ് ഒരു കുറവുകൂടെ കാണുന്നുണ്ട്
റെസ്റ്റ് എടുക്കല്ലോ നമ്മള് ഫീസ്ടുക്കൻ സമ്മയിച്ചു മക്കൾക്കൊരു എൻജോയ്മെന്റ് വേണ്ടേ അതാണല്ലോ മക്കള് ഈ പിള്ളേര് കളി ക്കണ്ട സമയത്ത് കളിച്ചു വളരണം അതാണ്
അത് ശെരിയാ അത് ശരിയാ പിന്നെ അതുമല്ല ഈ ങ് മ റ്റേ സ്റ്റേറ്റിലകുമ്പഴത്തേക്കും ആഹ് സ്റ്റേറ്റിൽ ആകുമ്പോ അല്ലാതെയണെങ്കിലും ആഹ് കൊറേ കായികപരമായിട്ടുള്ള പ്രോഗ്രാമിനും എല്ലാം സ്കൂളുകളിലീന്ന് കൊണ്ടുപോവലും
ഉം നമ്മള് ചുമ്മാ ഇ ഫീസും കൊടുത്ത നമ്മള് ഇ പണി മൊത്ത ത്യാകോ നമ്മൾ അനുഭവിക്കണം
ആഹ് അത് ശരിയ ത് ശരിയാ
ഉം
ശരി നമുക്കും കഷ്ടപ്പാടുണ്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയും വേണം നമ്മൾ പൈസ കൊടുക്കുകയും വേണം പക്ഷേ എങ്കിലും നമുക്കും അതിനനുസരിച്ച് കഷ്ടപ്പാടും ഉണ്ട്
ആഹ് മക്കള് കളിക്കണ്ട പ്രായത്തിൽ നമ്മള് നമ്മള് മക്കളോട് ചെയ്യുന്ന ക്രൂരതയാട്ടോ
അത് ശരിയാട്ടോ നമ്മള് ശരിക്കും പ നമ്മള് പണ്ടൊക്കെ എവിടെ വീട്ടിര്ന്ന് എവിടെ പഠിക്കും പഠിക്കത്തില്ല നമ്മടെ ങ് അവര് പറയു നമ്മടെ മാതാപിതാക്കൾ പറയു നിങ്ങളിരുന്ന് പഠിക്ക് പഠിക്ക് പഠിക്കന്ന് പറയുവോ നമ്മളോട് പറയത്തൂല്ലായിരുന്നു
അ ആഹ് അന്നൊക്കെ നമുക്ക് ഇച്ചരി കൂടെ ആഹ് ആഗ് അത് പറയുമ്പോ അത് പിള്ളേര് മുതലാക്കും ഇപ്പഴത്തെ പിള്ളേർക്ക് നമ്മളെ കാട്ടിലും ബുദ്ധിയാണല്ലോ
ആഹ് ശരിയാ അന്ന് പഠിച്ചോ നിങ്ങളന്ന് അത് ചെയ് തോന്ന് ഉടനെ തിരിച്ച് ചോദിക്കുവല്ലോ
ആഹ് എന്തിപ്പോ ചോദിക്കുമ്പോ പിള്ളേര് എന്തോ ഒരു കാര്യത്തിന് എന്നാ ആഹ് ഞാൻ പറഞ്ഞു ശ വണ്ണം വെക്കണം എന്നാലെ ഒള്ളു നമക്കൊരു താവൊള്ളൂ നക്ക പറർഞ്ഞപ്പങ്ങനെ അന്ന് അമ്മിക്ക് വ അമ്മിയുടെ ഉടുപ്പ് എനിക്ക് ഇപ്പ അമ്മിക്ക് എനിക്ക് പാകവാണല്ലോ അതുകൊണ്ട് പിന്നെ അമ്മിക്കന്ന് അത്രയും വണംണ്ടയിരുന്നല്ലേള്ളൂ പിന്നെ അമ്മിന്തിന ങ്ങനെ വണ്ണം വെക്കാൻ പറയ്ണെന്ന് ഞമ്മൾ കൊള്ളാവുള്ളു എന്ന് പറഞ്ഞ പോരെ എല്ലാ കാര്യവും തിരിച്ച് ചോദിക്കും ഇപ്പ പ്പത്തെ മ
മക്കള അപ്പ തന്നെ ചോയിക്കും മക്കൾക്ക് അപ്പ തന്നെ ആൻസറും ഉണ്ട് ട്ടോ നമ്മളൊർണം ചോദിച്ച് കഴിഞ്ഞാൽ ഉടനും നമ്മള് ചോദിക്കൂലായിന്ന് തിരിച്ചു ചോദിക്കൂലായിര്ന്ന്
ആഹ്
ചോദിക്കത്തില്ലായിര്ന്ന് പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവർക്ക് അതി ചോദിച്ചാലേ ഒള്ളൂ അവർക്ക് പിടിച്ചു നിൽക്കാനറിയാം
ആഹ് അന്നെ മറ്റ ബുദ്ധിയ കൂടുതാണോ എല്ലാത്തിനും
ആഹ് അത് ശരിയ
ഓരോ ഫുഡിന്റെയൊക്കെ - അനുസരിച്ചരിക്കൂന്നേ നമ്മള് നമ്മള് പണ്ട് കപ്പയും ചേനയുംയൊക്കെ തിന്നോണ്ട് നടന്നതാ ഏ കഞ്ഞിവെള്ളവും കുടിച്ച് കഞ്ഞി ഏ വെള്ള വറ്റനയും തിന്നിട്ടൊക്കെ നടക്കു വാ ഇപ്പഴത്തെ പിള്ളാർ അങ്ങനെയാണോ ഇപ്പ എല്ലാം പൊറത്തിന്ന് വാങ്ങിയാൽ മതിയല്ലോ പിള്ളേർക്ക്
ഇപ്പൊ മക്കൾക്കെല്ലാം മന്തി ഷവർമ്മ -
ആഹ്
പിന്നെ എന്നാ-
നോ പ്പെ ഇപ്പ എന്താ പറയുന്ന എന്താഞ്ഞാൽ
ലോഡർ ഫ്രൈസാ
ആഹ് അത് അത് ഇവിടെ വാങ്ങിത്തരാന്ന് വെച്ചട്ട് ഇന്നലെ മൊതല് ഇരിക്കുന്നുണ്ട്
ലോഡർ ഫ്രൈസ് പിന്നെ- ആഹ് എന്താ പു ഓരോ ദിവസം ഓരോ ഐറ്റംസ് ഇങ്ങനെ എറക്ക- റക്കിക്കൊണ്ടിരിക്കുവ ഞാൻ പറയും എവിടെന്നാണോ ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ കിട്ടുന്നതെന്ന് ഏ
എല്ലാം പഠിക്കുകയും ചെയ്യും ഇ ഇത് ഇന്ന ഉണ്ട് ഇന്നുണ്ട് നമ്മുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല മക്കള് മേടിച്ച് മേടിച്ച് നമ്മുക്കൊരു മന്തിറിയാം ഷവർമ്മറിയാം അല്ലാതെ നമ്മുക്ക് ഒന്നും അറിയാൻ പടില്ല നമ്മള് കടയിൽ- പിന്നെത് കാണുമ്പോ വാ പൊളിച്ചു നിൽക്കും മക്കളെല്ലാം ഓഡർ ചെയ്യാന്-
ആഹ് പണ്ടൊക്കെ ഒരു ആ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു പപ്സ് അങ്ങനെ- ക്കെല്ലായിരുന്നോ ഇപ്പം മക്കൾക്ക് പപ്സൊന്നും വേണ്ട ഇപ്പം വേറെ വല്ലിയ വല്ലിയ ഐറ്റംസാ പേര് കേൾക്കുമ്പം- അനങ്ങാതെ നിന്നു പോകും അതുപോലത്തെ പേരിന്റെ ഇതൊക്കെ പറയുന്ന കേക്കാം ഓരോ സാധനങ്ങളുടെ പേര്
ഉം
എന്റെ പൊന്നുമോൻ വരും ആ ഹ് ഇവിടെയൊണ്ട് ഇപ്പൊ കാറ്റ മഴേനെക്കാളും കൂടുതൽ കാറ്റാ പെയ്യുന്നത് അല്ല വീശുന്നത് ആഹ് ഭയങ്കര കാറ്റാ മരങ്ങളൊന്നും ഇല്ലാ- ഇത് മരങ്ങളൊന്നും ഇല്ലാത്തപ്പം നേരെ അ ഇല്ല ഒണ്ടായിരുന്നു ക്ല പടിത്തയൊണ്ടായിരുന്നു
നിങ്ങടെയൊക്കെ സ്കൂൾ അവധിയായിരുന്നു ട്ടോ അതിന് പകരം ഇരുപത്തിയറാം തീയതി വെയിക്കിണു
അതെയാ അത് ഈ എന്താ- ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു ദിവസംമല്ലായിരുന്നു ഇന്നലെ
ൻ സ്കൂളുകൾക്കെല്ലാം അവധിയായിരുന്നു
ആഹ് ഓശ തോറാനെ ല്ലേ
ആഹ് പോ കാണ് അത തന്നെ
ആഹ് ആഹ് അങ്ങനെ എന്തോ ആയിരുന്നല്ലോ പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയില്ല മുസ്ലിംസിന്റെ സ് - സ്കൂളുകളിൽ അങ്ങനത്തെ അവധികൾ ഇല്ലല്ലോ
ആ അത് നളിക ളില്ല
ഉം അത് കൊറച്ചാ അത് ഗവൺമെന്റ് അവധിയല്ലാന്നാ തോനുന്നെ അല്ലെങ്കിൽ പിന്നെ- ഗവൺമെന്റ് അവധിയാണ് എല്ലാവർക്കും- നിങ്ങക്കോ അവധി കിട്ടണ്ടേ
ആ ഗവൺമെന്റ് അത് ഇല്ല ഇത് ഇത് ഈ ക്രിസ്ത്യൻസിന്റെ മാത്രമുള്ള അവധിയെങ്ങാണ്ട തഓറാന
ആഹ് അതാന തോന്നാ
ഗവൺമെന്റിന്റെ അവധിയൊണ്ട് കേട്ടോ നിങ്ങ മുസ്ലിം സ്കൂളുകൾക്ക് അവധിയില്ലാത്തെ ഗവൺമെന്റ് ഇന്നലെ ഓഫീസുകൾക്കല്ലാം അവധി ഉണ്ടായിരുന്നല്ലോ
അതെയൊ
ആഹ്
ആഹ് അപ്പം ഗവൺമെന്റിന്റെ മുസ്ലിം സ്കൂളുകൾക്കായിരിക്കും അവധിയില്ലാത്തെ
ല്ല അതെ യതെ
അതെയോ
ആഹ്
ആ ഞാൻ ഓർത്ത് ഗവൺമെന്റിന്റെ ആയിട്ടുള്ള അവധിയല്ല ഇപ്പം ഓരോ ഇവര് ഇപ്പൊ മുസ്ലിംസിന്റെ ആകുമ്പോ അവരുടെ ക്രിസ്ത്യൻസിന്റെ ആവുമ്പോ അവര്‌ടെ സംഘടന സംഘടനകളുടെ അവധിയാന്നാ ഓർത്തെ
ആഹ് ആഹ് ആഹ്
ആ എല്ലാർക്കും അവധി ഉണ്ടായിരുന്നു അപ്പൊ ആഹ് ഞാൻ പറയും ഒരു അവധി തരും എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ശനിയാഴ്ച വരും. അന്നേരപ്പം ക്ലാസും വെക്കും.
വല്ല്യ പാടല്ലേ പഠിക്കാൻ പോവാന് ഈ അവതി തര വരുന്നേന്റെ കൂടെ പോകുംനമുക്ക് ശനിയാഴ്ച്ച വെക്കുംമ്പോ
ആ എന്താണോ തിങ്കള് മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ പിള്ളേരെ പഠിക്കാൻ വിടാനും നമുക്കൊരു ഉത്സാഹണ്ട്. പിള്ളേർക്ക് പോകാനും ഒരു ഉത്സാഹണ്ട് പക്ഷെ അതിനോ നോട് നേരെ മറിച്ച ശനിയാഴ്ച്ച ക്ലാസ് വെച്ച പിള്ളേർക്കും ഒരു മടിയാ പിള്ളേരെ പറയുന്ന എന്തിനാ നമ്മക്ക്
ഞങ്ങക്ക് മടിയാ രാവിലെ എഴുന്നേറ്റ് ഓരോന്ന് ഉണ്ടാക്കാനും പെറക്കാനും ഓഹ് ഇന്ന് ശനിയാഴ്ച്ച പക്ഷെ സ്കൂൾ ഉള്ളപ്പോ ആ സ്കൂൾ ഉള്ളപ്പോ രാവിലെ എഴുന്നേക്കില്ല പണി അങ്ങ് തീരും കേട്ടോ അല്ലാത്തെ ദിസം ഇങ്ങനെ പണി കിടക്കൂലേ
ആഹ് ആഹ് തീരത്തില്ല. മക്കളും കൂടെ വീട്ടിൽ നിൽക്കുമ്പോ അതിനും ഇതിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടലും പിടിക്കലും അതിനും ഇതിനും ചോദി ച്ചും കൂടെ വരുമ്പോൾ ഒട്ടും പണി തീരൂല. പക്ഷെ എങ്കി ഇതുപോലെ ശനിയാഴ്ച്ച ദിവസം ആഹ് ആഹ്
ഉം
എന്നാ ഓക്കെ